ആ ഞാൻ വിളിക്കണംന്ന് വിചാരിച്ചി രുന്നു പിന്നെ കൊറച്ചിട്ട് ഇരക്കിലായി പോയി
ശരി ആ ഹാ എന്തുവാ ഇവിടെ സുഖം കുഴപ്പൊന്ന ഇല്ല അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇവിടെ പിന്നന്ന് വെയിലുള്ള ദിവസാ സാധാരണ മഴ നല്ല മഴയായിരുന്നു കൊറച്ചു ദിവസത്തേക്ക് മഴയന്നെെയയിരുന്നു എന്നാല അങ്ങനെ കണ്ടിന്യു തുടർച്ചയായിട്ട് മഴയില്ല ഇടയ്ക്ക് വെയിൽ ഉതിക്കും അങ്ങനെ കാലാവസ്ഥയാാണ് ഇപ്പോൊ ഇവിടെ അവിടെ എങ്ങനെയാ
ഓ ഇവിടെ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് പക്ഷേ വെയിലൊക്കെുണ്ട് ആ ഇടക്കിടക്ക് മഴക്കോള് കയറുന്നുണ്ട് ഇനീ വൈകിട്ട് പെയ്യോന്ന് അറിഞ്ഞുകൂടാ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു നിർത്താത അങ്ങ് മഴയായിരുന്നു അന് രണ്ടു ദിവസത്തിനന് മുമ്പ് പിന്നെകൊഴപ്പം ഒന്നുംഇല്ലായിരുന്നു
ഉ അപ്പൊ മഴക്കാലമായി കഴിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട്ത്ട്ട് ഓണങ്ങി കിട്ടാനൊക്കെയ
ആന്നന്ന് ആ ആന്നന്ന് പിന്നെ ടെറസിന്റെ വണ്ടയ്ക്ക് കൊണ്ട് ഇടാം
അതാ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ടെറസില തന്നെയാണ് കൊണ്ട പ്പ എന്താ ചെയ്യാം നല്ല മഴയായിയി കഴിഞ്ഞ ചേറിയ കുട്ടി കുട്ടികളൊക്കെ ഉള്ള കാരണം വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാ മഴയൊക്കെഴ ഡ്രസ്സ്സൊക്കെ ഉണങ്ങി സ്ഥാനക്കെ
ആന്ന് ആന്ന് ആ വെളിയിലോട്ട് ഒന്ന് നമുക്ക് എവിടെവിട്ടേലും പോണമെങ്കിൽ തന്നെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാ മഴയാണെങ്കി ഉ വെയില ഏറ്റവും നല്ലത് പക്ഷെ ചൂടടിക്കുമ്പോ പിന്നെ വിചാരിക്കും മഴ മതിയാണ് ഉം ഉം ഉ ചൂടഗ് അസഹനിയും ആവുമ്പോഴേ
ആ ഇപ്പ ഇവിടെ രാത്രി ചെയയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ അവിടെ എങ്ങനെയാ
ഓ അത് ശെരിയാ ഇവിടെ കൊഴപ്പല്ല ആ വല്ിയ തണുപ്പ അങ്ങനെ അങ്ങും ഇല്ല കുഴപ്പ ഇില്ലാതിരിക്കുന്നു വലിയ തണുപ്പായിട്ടില്ല മഴയാുമ്പഴ് ഭയങ്കര മഴയാവുമ്പഴ് ആ പിന്നെ നല്ല ഉം തണുപ്പുണ്ട് അല്ലാത്തപ്പോഴ് വെൽ വെയിലാന്ന ചൂടായിരിക്കും രാത്രിയിലൊക്കെ ആ നമ്മള് ജനിലൊക്കെ തുറന്നിടേണ്ടി ഒക്കെ വരും
ആ
പാടാ
പിന്നെ അവിടെ എന്താ ഇപ്പ ഞ നാലുമണിയായിട്ട് ചായക്ക് എന്തെങ്കിലും കഴിക്കാന ഉണ്ടാക്കിയാ
ചായയ്ക്ക് പഴംപൊരി
ആ ആഹ് ആ ഏ ഇങ്ങനെയ അവിടെ പഴമ്പൊരുണ്ടക്ക്
ആഹ് അത് ഗോതമ്പുവാവ് ആ പിന്നെ അതിനകത്ത് ഗോതമ്പുവാവ്ല്ലേ യഥാർത്ഥത്തി ഉപയോഗിക്കേണ്ടത് കടലമാവ പിന്നെ നമ്മള് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നേ അപ്പ അതിന്റെ കൂടെ പഞ്ചസ പിന്നെ പഴം കീറി
ആ് കടലമാവില കടലമാവിലാണോ ഉണ്ടാക്കാറ്
അല്ലല്ല അതിന്റെ ടേസ്റ്റ് നമുക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല കേട്ടോ ആ കടല മാവിൻറത് അതുകൊണ്ട് ഗോതമ്പ്് മാവ എടുക്കുന്നത് അതാകുമ്പം പിന്നെ കൊഴപ്പ ഇല്ലല്ലോ ഓ അത് ശരി ആഹ ആഹ അതിപ്പോം ഗോതമ്പ് മാമാവിൻന്റെ ആകുമ്പോ ടേസ്റ്റ് ഒക്കെ പിടിച്ചിരിക്കുന്ന കൊണ്ടേ ഇത ആായാലും കുഴപ്പമ ഇില്ല േ മ ഇതദേ ആ മ മൈത്തേച്ച കട്ടി ആയതോൊണ്ട് ഗോതമ്പ് മാവില എടുക്കുന്നത് ആ പിന്നെ പഴം കീറി പിന്നെ അതിനത് പഞ്ചസാര ഇട്ട് എടുത്താൽ മതി മതില്ലേ നല്ല പഴുത്ത ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പഴുക്കാത്ത ആണ അല്ല കറ ചെവക്കുന്ന പോലെ ഇരിക്കും ോ ആഹ ആ ഏത് പഴത്തിന്റെ
നര മറ്റേ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മള് ഇപ്പം പാക്കറ്റ ഒക്കെ മേടിക്കല്ലേ ഇപ്പൊ പ പഴംപൊരിയുടെ പാക്കറ്റൊക്കെ മേടിക്കുമ്പോ അതില് ചിലപ്പോ ഈ എള്ളൊക്കെ ഇടുന്നത് കണ്ടിണ്ട് അവിടെ വീട്ടിലുണ്ടാക്കകുമ്പോ അങ്ങനെ ഉെള്ള കിടാറുണ്ടാവും
ഓ ഒന്നും വിടത്തില്ല ഒന്നും വിടത്തില്ല നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട പക്ഷെ നല്ല മഞ്ഞ കളറി വരും പക്ഷെ ഞാൻ ഉണ്ടോാക്കുമ്പോ മഞ്ഞപ്പൊടിയൊന്നും ഇടാറില്ല ആ അത് കുട്ടികൾക്കൊന്നും അത്ര അങ്ങോട്ട് പിടിക്കത്തില്ലല്ലോ എപ്പോഴേ മ പൊടിയൊക്കെ ഇട്ടാലേ അതിൻന്റെറെ ഒരു കവറുപ്പൊക്കെ
അതെല്ലേ ആ ഞാന് ഇവിടെ മഞ്ഞപ്പൊടി ഇടാറുണ്ട്ട്ടോ മഞ്ഞപ്പാടി ഇടാറുണ്ട് അതുപോലെ പഞ്ച ഇടാറുണ്ട് പിന്നെ ഞമ്മൾ വൈതലും മാത്രമ ഉണ്ടാക്കറുള്ളൂ വേറെ ഒന്നട ചില കൊറച്ച ഒരു കരിമുരുന്ന് വരാൻ വേണ്ടിട്ട് മറ്റത്തിലലേക്ക് കൊറച്ച അരിപ്പൊടിയും കൂടി ചേർക്കാറുണ്ട്
ഓഹോ അത് ശെരി ആഹ ആ് ഞാൻ പിന്നെ അരിപ്പൊടിയ ഒന്നും ചേർക്കത്തില്ല
ചെിലപ്പോ ഈ കടകളന്നൊക്കെ വാങ്ങിക്കയാണെങ്കില് പഴപൊരിൽ അവര് സോടാപ്പൊടി ചേർക്കാറുണ്ടല്ലേ
ആഹ ഉണ്ട് ഉണ്ട് ആ ആന്നന്ന് അതുകൊണ്ട് അത് വീർത്തേ വേ ഉല്ലേ ആ വീർത്ത് വരാൻ വേണ്ടിയിരിക്കും ആ സോഫ്റ്റ് ആവാൻ വേണ്ടി
ഉം ഇപ്പ ഇവിടെ ഞങ്ങടെ തൊട്ടടുത്ത വീട്ട് ത്തടെ ഒരു ചായ ക്കട അവർക്ക് ചായക്കടണ്ട് അവര് വീട്ടില് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറച്ചു പലഹാരങ്ങൾ ലഹാരങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കും കുറെക്കെ കടെ ഉണ്ടാക്കും അപ്പം വീട്ടില് ആ ചേട്ടന്റെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടന്ന് തരാറുണ്ട് ഇടക്കൊക്കെ അപ്പം പഴംപൊരി ത്തിൽ നല്ല വലുപ്പത്തിലൊന്നും വന്നില്യ അതിന്റെ ഷേപ്പൊക്കെ മാറിങ്ങനെ കിട ആളുകൾ വാങ്ങി യ്ക്കില്ലല്ലോ അപ്പൊ അവര് ഞ ങ്ങക്ക് കൊണ്ടുവന്ന് തരും അപ്പം അവര് ക്ഷാക്കണപ്പോഴക്ക ഒരു പ്രത്യേകതസ്ഥ അവര് അതില് സോഡാപൊടി ഒക്കെ ചേർത്തെ കൊറച്ചൂടി ചെറുറ ഇവിടെ മൈ മൈദേലെ മുക്കിട്ടിലുള്ള പഴംമ്പൊരി ആണേട്ടോ ഞങ്ങക്കെ കൂടുതലെ
ഓ അത് ശെരി ആ ആ ആ നമ്മളീ കടയിൽന്നൊക്കെ മേടിച്ചാ ഈ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ആ പിന്നെ അത് പിന്നെ മൈദയാരിക്കും അതിനകത്ത് ഉപയോഗിക്കുന്യൊക്കെ ചെയ്യുന്നത് പിന്നെ പഴുക്കാത്ത ഒക്കെ ആയിരിക്കും കായേ ഏത്തക്കാ പഴി ട്ടയടിക്കും ചെലപ്പഴാണെങ്കിൽ ചെലപ്പാ ചിലപ്പോഴാന്നേ ഒരു നൂല് പോലെ കണ്ടിച്ചേ ഒരു കാതന്നെ ഒരു പത്ത് കഷ്ണമാക്കും ക്കുവാരിക്കും ആ ആ ആ അങ്ങനൊക്കെ ആക്കിയാ കിട്ടുന്നത് അതിനേക്കാളും നല്ല വീട്ടിലിതങ്ങോട്ടാക്കുന്നെയാ നല്ലത് ആ പിന്നെ ചായയാണോ കോഫിയാണോ കുടിക്കുന്നേ
എനിക്ക് ചായയാണ് ഇഷ്ടം ഞാന് ചായയാണ് കൂടുതലും ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള ചായഏലക്കയോ അല്ലെങ്കിൽ ഇഞ്ചിയോ ഒക്കെ ഇട്ടിട്ടുള്ള ചായ കൂടുതലും കുടിക്കാറ് എനിക്ക് കോഫ് കോഫി വല്യ താല്പര്യം ഇല്ല ഇൻസ്റ്റനെ കോഫി പൗഡറെ ഇവിടെ വാങ്ങിക്കും ആ പെട്ടെന്നു ഉണ്ടാക്കാൻ വേണ്ടീട്ടുള്ള ചായെപ് പാൽപ്പൊടിയും പിന്നെ അതുപോലെ കാപ്പിപ്പൊടിയും പഞ്ചസാരയും എന്തൊക്കെയോ മണത്തിനെ എന്തൊക്കെയോ ചേർത്തിട്ടിള്ള ഒരു പാക്കറ്റ് റ്റു വരില്ലേ അത് മേടിച്ച് വയ്ക്കാറുണ്ടിവിടെ ക അത് കാപ്പിപ്പൊടി അങ്ങനത്തെ ഒരു പായ്ക്കറ്റിലായിട്ട് വരുന്നത് അത് അതും എനിക്കെ എനിക്ക് വലിയ ഇഷ്ട്ടില്യ
ഓ ഓ ഓ എനിയ്ക്കാണെങ്കി പിന്നെ കോഫി അലർജിയാ കോ കോഫിപ്പൊടി ഉള്ള കോഫി കുടിച്ചാലേ ഏ എന്നു പറഞ്ഞാ കാപ്പിപ്പൊടി ങേ കാപ്പിപ്പൊടി ഇട്ടേ ആ കാപ്പിവെള്ളമൊക്കെ കുടിച്ചാ ഈ ഭയങ്കര തുമ്മല കേട്ടോ അലർജിയുടെ പ്രോബ്ലം ഉണ്ട്
ശരിയാ ചിലവർക്ക് എന്റെ അമ്മയ്ക്ക് അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഇത് കുച്ചങ്ങ ചില അലർജി ഉണ്ടെങ്കി അങ്ങനെ വരും ചിലർക്ക്
ആ ആപ്പിൾ പിന്നെതൊരു ബുദ്ധിമുട്ടാ അതുകൊണ്ട് നമ്മളും പിന്നെ ആ അല്ലാത്തെയാ ഉപയോഗി ക്കുന്നതെ ടീയേ ചായ ഉ
അവിടെ ഇങ്ങനെ ചായ വെക്കുമ്പോ വെള്ളം ചേർത്തിട്ടാണോ പാലൊഴിക്യാ
ആ ആന്നാന്ന ആ ഞാൻ വൈ ഈ പിന്നെ പാൽപ്പൊടി ഉപയോഗിച്ചാ ഇടുന്നേ കേട്ടോ പാൽപ്പൊടിയാ ആ പാലല്ല പാൽപ്പൊടി ഇട്ട് ആ മിൽമേടയാണെങ്കി നല്ലയാ ആ ഇപ്പം ഇച്ചിരി വലിയ കുഴപ്പം ഇല്ലെന്ന് തോന്നുന്നു ആദ്യം നല്ലതായിരുന്നു മിൽമേടെ പാൽപ്പൊടി
അതേയ ആ
ആ ഈ എന്തുവാ അമൂല്യേടെയാ ഏറ്റവും നല്ലത് ഉം ഉം ഇനി കുഴപ്പൊന്നുമില്ല ഉം ഈ പാലെങ്ങും കിട്ടാറൊന്നും ഇല്ലല്ലോ അതുകൊണ്ടേ ആ ആ എപ്പഴും പിന്നെ പാൽപ്പൊടികളല്ലട്ടോ ഉപയോഗമല്ല ഉം ഉം അവിടെങ്ങനാ പാലൊക്കെ കിട്ടുവോ
ഇല്ലയ ഞങ്ങള് പാക്കറ്റ് പാലാണ് കൂടുതലും വാങ്ങിക്കാറ് ഇവിടെ വീട്ടില പ ഉപയോഗിക്കാറില്ലേ ആ പാക്കറ്റ് പാലും ഇപ്പ ഒരു പാക്കറ്റ് ബാല് വാങ്ങി വെച്ച കഴിഞ്ഞാ രണ്ടു ദിവസത്തേ എങ്ങനേലും കിട്ടല്ലോ
ആ ആഹ് ആഹ് ഈ പാക്കറ്റ് പാല് കഴിച്ചാല് ഈ വയറിനകത്തേ എല്ലാർക്കുക്കെ അത് പിടിക്കണന്നില്ല ചെലെർ ക്കൊക്കെ ഗ്യാസോ അതുപോലൊക്കെ ഉണ്ടാകും അതുകൊണ്ടാ പിന്നെ നമ്മള് ഉം ഉം അതുകൊണ്ടാ പിന്നെ അത് പാൽപ്പൊടിയകുമ്പോ വല്യ കുഴപ്പമൊന്നും വരുത്തില്ലല്ലോ ആ ആഹ അതുകൊണ്ടാണ് പിന്നെ അതങ്ങ് ഉപയോഗിക്കുന്നത്
ഉം ഇവിടെ ചായിക്ക് പലഹാരന്നുംണ്ടാക്കി ആക്കിട്ടില്ല കാര ഞാൻ പറഞ്ഞില്ല അപ്പുറത്തെ വിട്ടിലെചേട്ടൻ പഴമ്പൊരി കൊണ്ട് വന്നതേ വന്നിണ്ടായിരുന്നു
ഓ അത് ശെരി ആ ഹ അപ്പം പഴപൊരിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇരിക്കുക
ചായങ്ങും കുടിച്ചിട്ടില്ല ചായ കുറച്ചൂടെ കഴഞ്ഞിട്ടാവാന്ന് കരുതി
ഓ അത് ശരി ഉം
പിന്നെ എന്താണ് ബാക്കി പരിപാടികൾ രാത്രിത്തെ പണികളൊ
ആ രാത്രി ചപ്പാത്തിനി ഉണ്ടാക്കണം പിന്നെ അതിന് കറിയും പിന്നെ മുട്ടക്കറിയും വെക്കണം ആഹ ആഹ് ആ അവിടെ എങ്ങനെയാ
ഇവിടെ രാത്രിക്ക് ഇപ്പ ഉച്ചത്തക്ക് ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ ചോറിനുള്ള കറ മീൻ കറിയ ച്ചിട്ടുള്ളേ അത്തന്നെ രാത്രില്ല ആർക്കും എടുക്കാന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും വൈദനങ്ങ ഉപ്പേരി ഉണ്ടാക്കിയ അവടെ ഇവിടെ പേരനാ പറയാ മേഴക്കു പരട്ടി
കുരട്ടി ആ ആ
ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്
ഓ അത് ശരി
ആ പിന്നെ വേണമെങ്കിൽ വഴുതണങ്ങ ഫ്രൈ ചെയ്യാ വറുത്തിട്ട് വറുക്കാറുണ്ടോ അവിടെ വഴുതണങ്ങ
ആ വഴുതനങ്ങ മെഴുക്ക് വരട്ടാറുണ്ട് അപ്പൊ നല്ല ഏത് കിട്ടും ഉം കുഴഞ്ഞു കുഴഞ്ഞു പക്ഷെ ഇരിക്കും അതിനകത്ത് തന്നെ ഉ ഉപ്പും ഒക്കെ ഒഴിച്ച് പിഴിഞ്ഞു കളഞ്ഞാ നല്ല ഡ്രൈ പോലെ ആയിയിരിക്കു അല്ലെ പിന്നെ കുഴഞ്ഞിരിക്കുവല്ലോ
ആ ഇവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് ഉണ്ടാക്കണേ കട മുമ്പ് ഞാൻ വഴുതനങ്ങ നന്നായിട്ടായിരിക്കും ചെറിയ കഷ്ണമായിട്ട് അരി കഴുകി മാറ്റ വെക്കില്ല അപ്പൊ തന്നെ അതില് വിനാഗിരിയും കുറച്ച് ഉപ്പും കുറച്ച് മുളകും ഇളക്കിയിട്ട് അത് മാറ്റി വെക്കും പിന്നെ അപ്പൊ തന്നെ ഉള്ളി അല്ലെങ്കി സവാള വെളുത്തുള്ളി പച്ചമുളക് വേപ്പില നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴച്ച് വഴച്ചിട്ട് ഈ വഴുണങ്ങി അതിലോട്ട ഇട്ടിട്ട് മൂള വെച്ചിട്ട് ഒരു അഞ്ച് അഞ്ച് മിനിറ്റക്കെ വേവിച്ച യിഞ്ഞാൽ പെട്ടന്നന്നെ പെന്ത്ന്ത് കിട്ടല്ലോ
ഓ ഓ ഓ
പേവിക്കുംകുറച്ച രണ്ട മിനിറ്റ് വെക്കും പിന്നെ കൊറച്ച് കഴിഞ്ഞാഞ് ഇളക്കി ഇടും ഒന്നും കൂടി മൂടി വെക്കും ഞൻ ഇവിടെ വൈദനക്കങ്ങനെ മെഴുക്ക് പരത്തി മറയാന്ന് എനിക്കറിയില്ല ഈയ ഒരു ദഷനെ എങ്ങനെ ഇങ്ങനെ ആണ അവിടെ ഉണ്ടാക്കുക
ആ ആ ആനമ്മളും അങ്ങനെയൊക്കെ തന്നെ അത് നല്ല ടേസ്റ്റാ വഴുതനങ്ങ വെക്കുന്നത്
വല്ല അത്ര ഇഷ്ടുള്ള സാധനം ഒന്നുമല്ല അങ്ങനെ കുഴപ്പ
ആ എന്നാലും കുഴപ്പമില്ല ഉം നല്ല ടേസ്റ്റാ ലോ പയറും പാവക്കൊക്ക വെക്കുന്നു അല്ലേ പയറ് പാവക്ക വെണ്ടക്ക ഒക്കെ അങ്ങനെ വെക്കാലോ
വീട്ടിലിങ്ങനെ അടുക്കളത്തോട്ടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ആവഓ അടുക്കള തോട്ടമായിട്ടൊന്നും ഇല്ല ഇവിടെ വാഴ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളേ ഉള്ളു പച്ചക്കറിയായിട്ട് നേരത്തെ പയറ് നട്ടിയിരുന്ന് ഇപ്പ അങ്ങ് പോയി പനലായി പോയി നീ വീട്ും നടണം
ആഹ ശരി അപ്പൊ ഇനി കൊറച്ചായിട്ട് വിളിക്ക
ഓ ഓക്കേ ഓക്കേ ഓക്കെ ഓക്കെ